ഹലോ,
ഹലോ, കേൾക്കണില്ലേ
ആഹ് കേൾക്കാ കേൾക്കാ
ആഹ് എന്തൊക്കെ വിശേഷം
ആഹ് സുഖായിട്ടിരിക്കുന്ന്.
രാവിലത്തെ ജോലികളൊക്കെ തീർന്നോ,
രാവിലത്തെ കയ് തീർന്നു ഇനി ഉച്ചയ്ക്കത്തേത് തുടങ്ങണം.
ഹ ആഹ് പിന്നെന്താ ഫുഡെന്താ ഇല്ല ഇന്നു മഴല്ല അന്ന് രണ്ട് മൂന്ന് ദിവസം നിക്കാതെ പെയ്യേരുന്നു ഇന്നില്ല ഉം ഇന്ന് വെയിലുണ്ട് ഉം വെയില്കണ്ടപ്പ അപ്പൊ വേഗം തുണികളൊക്കെ എടുത്ത് ഓടി, ഇനി എപ്പഴാന്നറിയില്ല ഇപ്പൊന്ന് ചിരിച്ച് കാണിക്ണ്ട് വെയില്, എപ്പഴാ കരയന്ന് അറിയില്ല ഉം
ഉം
പിന്നെന്താ വിശേഷം ഇനി ഉച്ചക്കെന്താ
ഉം ഉച്ചക്കത്തേക്ക് ഉം മീൻ മേടിച്ചു വെച്ചേക്ക്ന്ന്
ആഹ്
കട്ട്യ്ത് വെച്ചേക്കുവാ ഇനിയും കറി വെക്കണം,
ആഹ്
ഉം രാവിലത്തെ വ ഫുഡൊക്കെ കഴിഞ്ഞോ,
ഓഹ് അതൊക്കെ രാവിലെ കഴിഞ്ഞു ഉച്ചക്കുള്ളതാവാൻ തുടങ്ങി ആഹ്.
ആഹ് എന്താവായിരുന്നു രാവിലെ കയിക്കാൻ
രാവിലെ ചപ്പാത്തി ചിക്കൻ കറി. ആഹ് കുട്ടികൾക്കൊക്കെ അതാ ഇഷ്ടം ഉം.
ഉച്ചക്ക് അപ്പ ചിക്കൻ കറി കാണുവല്ലോ,
ഇല്ല ഉച്ചക്ക് ഇന്നില്ല രാവിലെ മാത്രം ഇന്നലെ കൊറച് തുവെച്ചീന്നു അയ്‌ന്റെ ബാക്കി ണ്ടായിന്ന് രാവിലെന്നലെ മന്തിവച്ചായിരുന്നു അപ്പൊ അതില് കൊർ ച്ചു ബാക്കിയ്ണ്ടായിരുന്നത് എടുത്തെച്ചതാ രാവിലെ കറീക്കെടുക്കാന്നെച്ചിട്ട് പിന്നെ രാവിലെ ഒഹോയ്
ആഹ് നമുക്കൊക്കെ കടെ പോയി കഴിച്ചേ ശീലവൊള്ളൂ
വീട്ടു ജോലി ചെയ്യണേൻ്റ വീട്ടമ്മമാർക്ക് ഇതൊക്കെ തന്നെല്ലെ പണിയൊള്ളു ഹഹഹഹ എല്ലാതും ഉണ്ടാ കഴിയണ പോലെയെക്കെ പത്ത് പന്ത്രണ്ട് വർഷത്തോളായി സ്വന്തായിട്ട് ഇണ്ടാക്കാൻ തൊടങ്ങിട്ട്ഹ് ഹ്
ആഹ്
പിന്നതുവരെക്കെ ഉമ്മ ഒക്കെണ്ടാക്കുമ്പോ കോളേജി പോമ്പോക്കെ അവരൊക്കെ ഇണ്ടാക്ക ക്കിന് പിന്നെ കല്യാണക്കെ കഴിഞ്ഞ് കുട്ട്യളൊക്കെ ആയപ്പോ പിന്നെ സ്വന്തായിട്ടന്നെ
ആഹ് ആഹ്
പാചകം ചെയ്യാൻ തൊടങ്ങി
ആഹ് ഞാന് ഇല്ല വർക്കെയ്യ്ണൊന്നും ഇല്ല പിന്നെ ഞാന് പി എസീടെ കോച്ചിങ്ങിന് ഇപ്പം പോകുന്നുണ്ട്
ആഹ് ആഹ്
ഉം പ്പ ഒര് രണ്ട് വർഷായിട്ട് പോന്ന്
ആഹ് ആഹ്
ഉം മക്കളൊക്കെ സ്കൂളി പോയി കഴിയുമ്പം ഫ്രീയല്ലേ അപ്പൊ ഞാൻ വെച്ച് വീട്ടി ചുമ്മാ ഇരിക്കണ്ടാന്ന് കരുതിയങ്ങ് പോയതാ ഉം
ഇന്ന് സൺഡേയിട്ട് ലീവല്ലേ
ആഹ് അതെ പിള്ള അന്നേരം മക്കളെല്ലാം വീട്ടിലുണ്ടിന്ന്
ആഹ് ആഹ്
ഉം
കുട്ട്യള് ള്ള ദിവസൊന്നും ഫോണ് കിട്ടാറില്ല പ്പൊ കുട്ടികള് കളിക്കാൻ പോയപ്പോ ആ സമയ ത്തെടുത്ത് വിളിക്ക്യ വന്നാ പിന്നെ കിട്ടില്ല്യ ഫോണ്
ഞാഹ്
ങ്ങടെ ടാസ്ക് കംപ്ലീറ്റിയ്യണ്ടേ
ആഹ് ആതെ എനിക്കും ആകെ ഒരു ഞാറാച്ചയാ കിട്ടുന്നത്
ആഹ് ആ പിന്നെന്താ
പിന്നെ ഇല്ല രാവിലത്തേതങ്ങോട്ട് കഴിഞ്ഞ് ഇനി ഉച്ചക്കത്തേത് തൊടങ്ങണം
ആഹ്
ഉം നെ അമ്മയുണ്ട് വീട്ടില് എപ്പാണ്ട് അമ്മയും ചെയ്തോളും
ആഹ് ആ അങ്ങനെണ്ടാമ്പോ കൊഴപ്പല്ല എന്ക്ക് അങ്ങനെയല്ല എനിക്കെല്ലാതും ഞാൻ തന്നെ ചെയ്യണേ ഒരുവീട്ടിത്തെ എല്ലാ കാര്യങ്ങളും
ആഹ് മക്കളൊക്കെ എന്തൊ പ്രായവൊണ്ട്
മക്കള് ചെറിയ കുട്ടികളാ ആ ഒരാള് മോന് ആറാം ക്ലാസ്സില് മോളഞ്ചാം ക്ലാസ്സില് അത്രേ ആയിട്ടൊള്ളൂ ഉം
മോളു ആറാം ക്ലാസ്സിലാ മോൻ രണ്ടില് ഉം
ഹങ്ങനെ ഹസ്ബന്റെന്തീയ്യാ
ഹസ്ബൻഡൊരു ഹോട്ടലി വർക്കെയ്യാ
ആഹ് ആഹ് ആഹ് പ്പൊ ഹോട്ടലൊക്കെ വർ ക്കിയണ്ടപ്പയ്ന് ഗ്യാസിന്റെ പ്രശ്നക്കെ കാരണം
ആ ഇവടെക്കുപുംകൊഴപ്പൊന്നുല്ല ഇവ്ടെ ഇല്ല നേരത്തെ ഒണ്ടായിരുന്ന്. എടയ്ക്ക് കൊറച്ചെസം ഒണ്ടായിരുന്ന് ഇപ്പം പിന്നെ ഇതെല്ലാം ഓപ്പണായി ഇവ്ടക്കെ ഉം പ്പവ്ടെ ഗ്യാസിന് കൊഴപ്പൊന്നുല്ല ഇപ്പ എല്ലാം മാറി ആ
ആഹ് ഗ്യാസിന്റെ വെല കൂടിയപ്പാ ഹോട്ടലുകളൊക്കെ അടച് ച്ചുപൂട്ടാനങ്ങനെ പറഞ്ഞേന്
ആഹ്ഹാ ഇപ്പൊവ്ടെപ്പങ്ങനെ വല്ല്യ പ്രശ്നവില്ല ഇതുവരെ
ഹാഹ് ആഹ് ഹ ആഹ് ഞങ്ങടെ ഈ ഏരിയയിലൊക്കെ ഇണ്ടങ്ങനെ അത് കൊറെ ഹോട്ടലുകൾ അടഞ്ഞ് കെടക്ക്‌ണ്ട്
ആ അതാ ഇപ്പം പിന്നെയും യുദ്ധത്തിന്റെത് കപ്പല് ഒന്നും കടത്തി വിടുന്നില്ല എന്ന് പറഞ്ഞില്ലെ അപ്പനിം ഗ്യാസ് ന് വെല കൂടാൻ ചാൻസുണ്ട്
ആഹ് ആഹ് ഉം അതുകൊണ്ട് ആൾക്കാര് പൊറത്ത് പോയിട്ട് ഫുഡ് വല്ലാതെ കഴിക്കൂലല്ലോ
ആഹ് ആഹ് നമ്മക്ക് ഇങ്ങനെ ബിരിയാണി ഒന്നും ഉണ്ടാക്കി ശീലമില്ലാത്തോണ്ട് നമ്മളൊക്കെ പൊറത്ത് പോയാ കഴിക്കുന്നെ
അതെയ് വീട്ടിലൊന്നും ഉണ്ടാക്കാറില്ലേ പൊറത്തെ ഭക്ഷണാ ഇഷ്ടം ഉം
എന്ത്‌ വച്ചാ ഈ മന്തി ബിരിയാണിയൊന്നും നമുക്ക് അങ്ങനെ ശീലമില്ല
ഹാഹ്
ഉം പിന്നേ
ത്ത് പോയി കഴിക്കല്ലേ വീട്ടിലെന്നെ ഉണ്ടാക്കി ശീലിക്ക് പഠിച്ചു നോക്ക് പാചകൊക്കെ ഇപ്പൊക്കെ യൂട്യൂബിലൊക്കെ സോഷ്യൽ മീഡിയലൊക്കെ ഉണ്ടല്ലോ പഠിക്കാനുള്ളതും ഒക്കെ ആയിട്ട്
ഒണ്ട് പക്ഷെ നമുക്ക് സമയം വേണ്ടായോ എല്ല എപ്പളും എല്ലാ വീക്കും പോവത്തില്ല മാസത്തിലൊരിക്കലല്ലേ പോവത്തുള്ളൂ
ക്ക് മനസ്സിലാവും ഞാനൊക്കെ കൊറെ അങ്ങനെ പഠിച്ചത് യൂട്യൂബൊക്കെ നോക്കി തയ്യാനടക്കം പഠിച്ചു. തുന്നല് ഉം
ആഹ് ഞാനും തു തയ്യല് കൊറച്ച് പഠിക്കണംന്നൊക്കെ കൊറെ നാള് കൊണ്ട് ആഗ്രഹിക്കുന്നു പിന്നെ പി എസ് സി യുടെ ഇത് കഴിയട്ടെ എന്ന് വിചാരിച്ചു
ആഹ് അവര് പറയുന്ന പോലെ അങ്ങോട്ടങ്ങ് ചെയ്ത് കൊടുത്ത കൊറെക്കെ ഞാൻ പഠിച്ചു കൊറെക്കെ പഠിച്ചു അങ്ങനെ ചെറു ചെറുതൊക്കെ ചുരിദാറ് ഉടുപ്പ് അങ്ങനുള്ളൊക്കെ നമുക്ക് സൗജന്യയിട്ടുള്ള ക്ലാ ക്ലാസ്സുകള് വരുന്നുണ്ടല്ലോ ഓൺലൈന് കൂടെ വാട്സപ്പ് പോയി വരുന്നുണ്ടല്ലോ
മെഷീൻ ഉണ്ടോ അപ്പം വീട്ടില്
ആഹ് മെഷീനുണ്ട് ചെറുത് ആഹ് അല്ല ഞാന് അല്ല സാധ ചവിട്ടണ മെഷീനാ ആ ആഹ് ആഹ് കൊറെക്കെ അറിയായിരുന്നു സ്റ്റിച്ചിങ്ങൊക്കെ പക്ഷെ വെട്ടാനൊന്നും അങ്ങനെ അറിയ ട്ടാനില്ല പിന്നെ ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി പേപ്പറയിട്ട് കട്ടിയ്തിട്ട്. പേപ്പറ് വെച്ചിട്ട് കട്ടെയ്ത് പഠ്ച്ചാ മതി പിന്നെ അങ്ങനെ തുണിയിൽക്ക് വന്ന് പിന്നെ അങ്ങനണ്ട്. പഠിച്ചാ മതി
ആഹാ
അമ്മക്ക് നമ്മടെ മക്കളെക്കെ തയ്ച്ചു കൊടുക്കാലോ ഇനി-
ആഹ് ആ ഞാന് ഓൺലൈനീന്ന് കൊച്ച് ഒരെണം മെ വാങ്ങിയായിരുന്നു.
ആഹ്
പരസ്യം കണ്ടു പക്ഷെ അത് കുരുങ്ങി പോക തയ്ക്കുമ്പള് ചെറിയതുണ്ടല്ലോ നമ്മടെ കൈ കൊണ്ടു നടക്കാൻ പറ്റുന്ന മെഷീന് കറണ്ട്.
ആഹ് ആ ഇണ്ട്ണ്ട്. അത് നമുക്ക് എവിടെ വേണെലും വെച്ചിട്ട് അ എവിടെ വേണേലും കൊണ്ട് പോവാ അങ്ങൻത്തെ കിട്ടാണ്ട്.
ആഹ് അതേ ആദ്യോക്കെ അത് കൊഴപ്പില്ലായിരുന്നു പിന്നെ കൊറച്ച് കഴിഞ്ഞപ്പം അതങ്ങ് കുരുങ്ങാൻ തുടങ്ങി.
ആഹ് ആഹ് ആഹ് ഇല്ല സാധാ മെഷീനന്നെ മേടിച്ചാ മതിയല്ലോ? ഇപ്പോ നമുക്ക് പഠിക്കാനൊക്കെ ഫസ്റ്റ് തൊടക്കത്തിൽ അങ്ങനെയുള്ള പഠിയ പിന്നെ ക്ക് കറന്റില് യൂസ് ചെയ്യ്ണത് ഉപയോഗി
ആഹ് ഞാനു ഓർത്തൊരു സെക്കൻ്റ്ഹാൻഡ് ഒരു മെഷീൻ മേടിക്കാന്.
ആഹ് ഇല്ല വല്യ റേറ്റ് ഒന്നുല്ല ഒരു അയ്യായിരം, ആറായിരം. ത്തിന്റെ ഒക്കെ അടുത്തെ റേറ്റ് വരുന്നുള്ളൂ.
ആഹ് അല്ല നമ്മൾക്ക് ആദ്യം ഒരു സെക്കൻഡ് ഹാൻഡ് മതിയല്ലോ പഠിക്കാനൊക്കെ പഠിച്ചെല്ല ആയിട്ട് നല്ല ഒരെണ്ണം. ആഹ്
പുതിയത് വാങ്ങിക്കുന്നേക്കാളും നല്ലത് സെക്കൻ് ആൻഡ് അതാവുമ്പോ മെഷീന് ഒരു അടിക്കാനൊരു ഉഷാറുണ്ടാവും മറ്റേത് ഇങ്ങനെ ടൈറ്റ ആകും പുതിയ മെഷീൻ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച്ങ്ങനെ പൊട്ടൊണ്ടിരിക്കും പഴയതകുമ്പോ ലൂസായിട്ടത് നമുക്ക് പഠിക്കാനും എളുപ്പമാണ് പിന്നെ സാവധാനം നല്ല മെഷീൻ മേടിക്കാലോ മം
നല്ലത് മേടിക്ക
ആഹ
പിന്നെ വേറെ എന്താ യാത്രയൊക്കെ പോവലുണ്ടോ
വേറെന്താ വിശേഷം
വേറെ എന്തോ വിശേഷം എങ്ങനെയൊക്കെ ഇരിക്കുന്നു ആ വെക്കേഷനൊന്നും പോയില്ലേ കുട്ടികളാട്ട് പുറത്ത്
ആ അല്ല അങ്ങനെ പോവാറൊന്നുമല്ല അടുത്ത് കൊറച്ച അടുത്ത തന്നെ വീട് ആഹ അപ്പൊ അങ്ങനെ പോവാറൊന്നുമല്ല
മം
പോവ വര ഉമ്മാ ഉപ്പാനയും കണ്ട വരിക അത്രേ ഉള്ളൂ ഇപ്പൊ കുട്ടികള് സ്കൂള് മദ്രസ അങ്ങനെയൊക്കെയുള്ളള്ള ഇതൊണ്ട് ഇങ്ങടും പോവാൻ പിന്നെ ഒറ്റക്കായ പിന്നെ തീരയും പോവാൻ പറ്റില്ലല്ലോ
ഉം
വീട് അടച്ചു കൂട്ടി പോണ്ടന്ന് വിചരിച്ചിട്ട് എങ്ങോടും പോവാറില്ല ഹസ്ബൻഡ് വരുമ്പോ മാത്രം ഇത്ര അങ്ങടെല്ലൊക്കെ ദൂരൊക്കെ പോകവും
ആഹാ ഹസ്ബൻഡ എന്താ വർക്ക് ചെയ്യുന്നേ
ഹസ്ബൻഡ് ഇവിടെല്ല സൗദിയിലാണ് അവിടെ ഡ്രൈവറ ആയിട്ട് വർക്ക് ചെയ്യ
ആഹ
ഹസ്ബൻഡറ് ഇല്ലാത്തണ്ടാണ് വിളിച്ചോണ്ടിരിക്കുന്നത്.
ആഹ അതെ ആ ഇന്ന അവർക്ക് അവധിയില്ലേ?
ആ കുട്ടികള് ലീവാണ് കുട്ടികള് കളിക്കാൻ പോയി ഉ അതുകൊണ്ടാണ് ഇപ്പൊ ഫോൺ കൊണ്ടിരിക്കണ അല്ലെങ്കിപ്പൊ ഫോണ് കിട്ടില്ലല്ലോ
ആ ഹസ്ബൻറ് വിളിക്കത്തില്ലേ അവിടുന്ന്
ആഹ് വിളിക്കും രാവിലെ വിളിക്കും രാത്രി വിളിക്കും
ആഹ ഈ സമയത്ത് ഫ്രീ ആണല്ലോ
ആഹ് ആഹ് ആഹ് അവര് ഡ്രൈവറായിയിട്ടാണ് അപ്പൊ അങ്ങനെ എപ്പോഴൊന്നും വിളിക്കാൻ പറ്റില്ല വണ്ടി പോവല്ലേ അപ്പോൾ ഓരോ ടൈം അനുസരിച്ചേ വിളിക്കയുള്ളൂ
ആഹ ആഹ വണ്ടിയൊക്കെ ഓടിക്കാനറിയുമോ
ഇല്ല വണ്ടി ഓടിക്കാന്നും അറിയില്ല പഠിക്കണന്ന്ണ്ട് ഇൻട്രസ്റ്റ് ഇണ്ട് ടു വീലർ പഠിക്കണംന്നുണ്ട് ഏഹ കുട്ടികള് സ്കൂള് വണ്ടിണ്ട് ആഹ വണ്ടിണ്ട് ആ
ആ ആം
വണ്ടി ഓടിക്കണന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് പക്ഷെ പേടിയ ധൈര്യം കുറവാ
ആഹ
റോട്ടിൽ കൂടെ അങ്ങോട്ട് പോവാന്
ആ അതെ ഞാൻ എനിക്കും പേടിച്ച ഞാൻ കുറെ നാൾ ഇങ്ങനെ ഇരുന്ന് പിന്നെ അങ്ങടച്ചു അടു അതക്കെങ്ങനെ പോയി പോയി പോയി പോയി ഞാൻ പിന്നെ പോയി രണ്ടിനും ലൈസൻസ് എടുത്തു ഇപ്പൊ ടു വീലർ ഓടിച്ചോണ്ട് റോടി പോവും ഉം പക്ഷെ കാറ് ലൈസൻസ് ഉണ്ടെലും എനിക്ക് ഓടിക്കാൻ പേടിയാ
ഡ്രൈവിംഗ സ്കൂളി പോയിട്ടാണോ പഠിച്ചതോ
അ അല്ല കാ ആ സ്കൂട്ടർ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു എനിക്ക് സൈക്കിൾ ബാലൻസ് ഒക്കെ ഉണ്ടായിരുന്നുണ്ടേ ആ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി കാറിന്റെ ലൈസൻസ് എടുത്തത്ത് ആ പക്ഷെ അത് ഓടിക്കാനിപ്പളു എനിക്കറിയത്തില്ല ലൈസെൻസൊണ്ട് അ ലൈസെൻ ആഹ് ആസതിനു ശേഷം പിന്നമ്മളങ്ങനോടിക്കിന്നില്ലല്ലോ അത്കൊണ്ടെല്ലം അങ്ങ് മറുന്നുപോയി
ആ അപ്പൊ ഒന്ന് എട്ത്തുനോക്കിക്കൂടെ
ആഹ് എടുക്കണോന്നൊക്കെ ഒണ്ട് പക്ഷെ പേടിയാ ഉം
ഉം ഉം ആ പേടിയാണ് നമ്മളെല്ലാത്തുക്കു എത്തിക്ക്ണേ. നമ്ക്കൊരു വിജയം വേണന്നൊള്ള ലക്ഷ്യത്തോടെ എന്തും സംഭവിക്കട്ടെന്നുള്ള ഞാനങ്ങനെ വിചാരിച്ചിട്ടപ്പനടക്കണത്
ആഹ് അതെ
അപ്പൊ നമ്ക്ക് ധൈര്യം വരുംന്നെ
സാഹചര്യം വരുമ്പോ നമ്മള് അങ്ങ് തന്നെങ്ങ് ശീ ഇതാ ശീലവായിക്കോളൂവല്ലൊ
ഉം ഉം ചെറിയ വണ്ടിയൊക്കെ വെയ്റ്റ് കൊറ്ഞ്ഞ വണ്ടിയൊക്കെടുത്തിട്ട് ഫസ്റ്റ് ഇങ്ങനെ പഠിച്ചു നോക്കണന്നിണ്ട് പിന്നെ നമുക്ക് കുട്ടികളൊക്കെ സ്കൂള് കൊണ്ടോയ് വിടാനൊക്ക ഒരു ഉപകാരാവൂല്ലോ പഠിച്ചാല്
ആഹ് അതെ ഇവിടെ ഞാനാകെ ആദ്യയൊക്കനല്ല ബുദ്ധിമുട്ടാര്ന്നു. സ്കൂളിലെ ഈ പേരൻസ്മീറ്റിങ്ങൊക്ക വിളിക്കുമ് പോവാന് കെ ബസ് കേറിക്കെ കൊറ്ച്ച് നടക്കാനൊക്കെയൊണ്ട് ഏറെ അന്നേരവൊക്കെ ഭയ്ങ്കര ബുദ്ധിമുട്ടാരുന്നു. പിന്നെ വണ്ടി എട്ക്കാനൊക്കെ ഇപ്പ, ആഹ് ശെരി ശെരി